ഹെലോ ആഹ് എന്താക്കുന്നാ ഭക്ഷണോക്കെ കഴിഞ്ഞോ? ആഹ് ഇന്നന്താ ഭക്ഷണം?
ഇന്ന് സദാ ചോറെ ന്നെ ഇണ്ടാക്കിയെ ചോറും മീനും അങ്ങനെ
ആഹ് പിന്നെ ഉച്ചക്കത്തന്നെ ആക്കിട്ട് രാത്രി കഴിക്കാ ആ ഞാനീ പത്തില് ആഹ് പത്തലും ചെമ്മീൻ കറിയും
ആഹ് വ്ടെയാ അങ്ങനെയൊന്നും തിന്നൂല
ഭക്ഷണം കഴിക്കൂല ല്ലേ ഇവിടെ കുട്ടിയൊക്കെ ചോറന്ന് പറ ഞാൻ ന് ഭയങ്കര ഇടങ്ങാറാ ചോറ് തിന്നൂല
ഉം അത് ശരി
ആ ചോറ് ആഹ് ചോറ് തിന്നാൻ ഭയങ്കര മടിയ ക്കൂൾന്ന് ചോറ് വെയ്ക്കു തന്നെ വീട്ടിന്നും ചോറെന്നേണോന്ന് ചോയ്ക്കും
ചോറ് കൊണ്ടോകോ സ്കൂളിക്ക്?
ഇല്ല കൊണ്ടോകൂല അടു ണ്ട് അവിടുത്തെന്നെള്ളോണ്ട് പിന്നെ പ്രശ്ന ഇല്ല ഇപ്പൊ ഉച്ചക്കത്തെ നല്ല ഫുഡല്ലെ നല്ല ഭക്ഷണല്ലേ കാരണം ഉപ്പേരി പിന്നെ അച്ചാറ് സാമ്പാറാ കൊയ സാമ്പാറ് അല്ലെങ്കിൽ മുട്ട വർത്തത് മുട്ടക്കറി സോയാബിൻ കറി ഓരോരോ തരത്തിലുള്ള കറിയല്ലേ
ഉം ഉം
ബിരിയാണി ഇണ്ട് പിന്നെ പ്രശ്നം ഇല്ലാലോ ആഹ് അതു നല്ലണം തയ്ക്കോ അടുത്ത ച്ചീന്റെ ഭക്ഷണം ഭയങ്കര ടേസ്റ്റാന്ന് പറയും ആ ഇവിടെ ആഗ്രഹില്ലാത്ത ഒരു വെച്ച ആ ആ പിന്നെ
അങ്ങനെയൊക്കെ കുട്ടികൾ തിന്നയാണെങ്കി തന്ന എന്തുണ്ടാക്കി കൊടുത്താലും തിന്നെയാണെങ്കി നമ്മുക്കിന്നി വീട്ടിനന്നാണേലും വേറെന്തേലൊ ക്കണ്ടാക്കി കൊടുക്ക ഇതാത്തെരു സാന ആ ഇത അങ്ങത്തെ ഒരു സാധനങ്ങളും തിന്നൂല
ഉം അടുക്കളയിലാ പുറത്തുള്ള ഭക്ഷണംല്ലാംങ്ങനെ കണ്ട് പറയും അല്ലെങ്കിൽ ഏത ചങ്ങായി ങ്ങനെ വന്നിട്ട് പറയല്ലോ ഇന്നെ ഭക്ഷണം ഇന്നന്റെ അടുത്ത്ന്ന് തിന്നക്കെ അത് വ പറഞ്ഞാല് ഞാൻ പറയും പുറത്ത് നിന്ന് വാണ്ട ഞാൻ തൈ കൊടുക്കും ഞാൻ എല്ലാം തരത്തിലും ഭക്ഷണം ഉണ്ടാക്കുന്നതാണ് അപ്പം ഞാൻത് വീട്ടിൽന്ന് ആ ഉണ്ടാക്കി കൊടുക്കും പുറ പുറത്തുന്ന് അധെ അങ്ങനെ കഴപ്പിക്കൂങ്ങന പുറത്തനിന്ന് കഴിക്കണ്ട ഞാൻ ഇവിടെ ഉണ്ടാക്കിത്തരാന്ന് പറഞ്ഞിട്ട് എല്ലാ ഭക്ഷണവും ഉണ്ടായിക്കൊണ്ടുക്കും പിന്നെ അധികയ്യ അറേബ്യ നാട്ടിലുള്ള ഭക്ഷണംമല്ല എനിക്ക് ഏറ്റവും വലിയ
ആ ഏയ് മന്തി കബ്സന്ന് കണ്ട് അതൊക്കെല്ല ഇപ്പൊ വലിയത്
സഞ്ന്റെ ഗുട്ടേച്ച ചിക്കൻ അത്ര ഇതില്ല ഇല്ല അങ്ങനെ ആയിക്കല പി വറത്ത ഒരു പേരിന് മാത്രള്ളത് ആ അതാ വിവിധ പ്രശ്നം ആ അതിപ്പോ നമ്മളിപ്പോ കറി നിറച്ച നീട്ടിട്ട് കറി ആക്കി കഴിഞ്ഞാല് കോഴി ആയാലും എന്തായാലും കറി വിറ്റ ആക്കിയാലോ ഇത് കഷ്ണം ഞാൻ കൂട്ടിക്കൊളാം അതി ചാറ്പറ് കൂട്ടും ആ പിന്നെ പറ്റോ എങ്ങനെ പ നമ്മള് എന്തെങ്കിലും മസാല എല്ലാം ഉണ്ടാക്കിട്ട് എന്താ പറയാ റൊട്ടി ഉള്ളില് നിറച്ചിട്ടു പിന്നെ കട്ട്ലേറ്റ് ആക്കി അങ്ങനെ ല്ലാണെങ്കിലേ ഈ ആർച്ചൽ വളലത്തും
ഉം അത് ശരി രണ്ടു നിണ്ടല്ല ബീഫും ചിക്കൻ
ഇല്ല രണ്ടോ അങ്ങനെ ഇറങ്ങൂല എൻ്റെ മോള് കഷ്ണം കൂട്ടിയാലാ ഉള്ളു മോനുണ്ട് മോനെ ഒരു മോ വല്ലാങ്ങണം ഒരു മോന എന്നാലും എന്തന ഒന്നതാ മൂന്ന് മൂന്നര വയസാ അതൊന്നും കുഴപ്പമില്ല ഇഷൻ് രണ്ടാമത്തെ മോന വല്ലാത്ത ഇടങ്ങേറ ഒഓനക്ക് മീൻ ഒന്നും പൊരിച്ചൊള്ള ചെറിയ ചെറിയ മീൻ അങ്ങനത്തെ ന്നാ അവനക്ക് ഉഷാറാം ഇനിയാ കൊഞ്ചന് കൂന്തള് പിന്നണ്ട് കമു കൈ നിങ്ങളാട്ടി കിടക്ക എന്താ പറയാലാ
ഉം
കല്ലുമ്മ കൈ ന്ന്റിയോ?
ആകല്ലുമ്മകായി
അറിയുംലെ
ഉം അക്കണ്ടേ ഇനി കൂടെ ഒക്കണ്ടേ
ആ അതെല്ലാം ആവുമ്പോ ഓക്കെ അവർക്ക് പ്രശ്ന ഇല്ല എങ്ങനെ എല്ലാ തരത്തിലും ഭക്ഷണം ഉണ്ടാക്കവാ
ഒരുവിധം കൊറെ ണ്ടാക്കും ഉം ഉം
വേറെ ഞാൻ പിന്നെ എല്ലാ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിട്ട് പുറത്തേക്കെല്ലാം കൊടുക്കുന്നതാണ് ആ ഞാനങ്ങനെ പുറത്തേക്ക എല്ലാം കൊടുക്കും ഞാ സൽക്കാര ത എന്നെ വരുമ്പോ ഞാനേ തുന്നലണ്ടത് തൻ ആ ഞാൻ തുന്നല് പഠിക്കുന്നുന്റെറെ ഠ ക അല്ല പഠിക്കാ പോുന്നത്
അ അ അഹ്
ഇരുപത്തെനന്നി ഓർഡർതരും ഭക്ഷണത്തിന്റെല്ലാം ഓരോ പോളഐറ്റംസ്ങ്ങനത്തെല്ലാം അ അതെല്ലാംണ്ടായി ആപോളകള് കുറെയ്ഞ്ഞ പുറത്ത്ന്ന് വാങ്ങല ഈ പതിനൊന്ന്മണിക്കെല്ലാംന്ന് ഇങ്ങനെ പൊറത്തുന്ന് വാങ്ങും ക്കഎന്നോട് പറയും നീയാന്താലുംപൊറത്ത് കൊടുക്കുന്നതല്ല നമുക്കൊന്നാക്കിട്ടിങ്ങഎടുത്താല് അതിന്റെ പൈസ തന്ന പോലന്നുള്ളയില്
ആഹ് അത്കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാം തുന്നൽന്നുപോവൂലെ?
ആഹ് തുന്നൽന്ന് പോന്ന ആവുട്തന്നെ അടുത്തടീച്ചർമാർക്ക്ന്നെ കൊടുക്കേണ്ടത്. അപ്പോൾഉണ്ടാക്കിട്ട് രാവിലെ പോവുമ്പോ ഉണ്ടാക്കിയിട്ട് കൊണ്ടോയാൽ അതാവിടെകൊടുക്കും എന്നെങ്കിലും ന്താ പറയുക രാത്രിഞാൻ പുലർച്ചഎണീച്ചചന്നെ ഇവിടാ മൂന്ന്കടേണ്ട് മൂന്ന്കടയിലും ഓരോസാധനങ്ങള് വേണം അത്പത്ത് പത്ത്ണിയവുമ്പോത്തേക്ക് മൂന്നാക്ക് കൊടുക്കേംചെയ്യണം മം. അത് ന്താ ഇണ്ടാക്കാ? അത് ഇതുപോലെക്കന്നെ കൈ പിന്നെ! നമ്മളിയ ബ്രെഡിൻ്റെഉള്ളില് മുട്ടാ അറച്ചിട്ടുള്ള അത് അങ്ങനെഒരോന്ന് പിന്നെ മീനാടാ അത് മ്മളെ ബ്രെഡിന്റെകൊ ബ്രെഡ്ല്ലേ അത് പറ്റിയിട്ട് ദോശചുട്ട്ട്ടാക്കും ചപ്പാത്തിചുട്ടിട്ടാക്കും ചപ്പാത്തി മറ്റേമ്മളെ ഒരു തരിതരിപോൽത്ത സാനല്ലെയ്നോ ഈസ്റ്റ് അതിട്ട് കുഴച്ചിട്ട് അത് പരുത്തിയിട്ടിട്ടാലാണ് ചിക്കൻറോള് റെഡിയാവൊള്ളു ആ കടേൽന്ന്കിട്ടുന്ന അതേസാനംകിട്ടുംമ്മുക്ക്
അതല്ലേ അങ്ങനെണ്ലത്
ആ അത ഗോതമ്പ് പൊടിൽ ഇസ്റ്റ് ഇട്ട് കാണ്ട് ആഹ് ഗോതമ്പത്തില്ല ഇടാറ് മൈദയില ടോ മൈദിൽ മൈ ആഹ് മൈ ഇതേരെ ഇസ്റ്റുട്ടിട്ട് കോയച്ചിട്ട് കൊർച്ച് മണിക്കൂർ വെക്ക ആഹ് ഒരു മണിക്കൂർ അരമണിക്കൂർ അപ്പം ഇജി എപ്പം കൊഴിച്ചി വെക്കും ഞാന് പുലർച്ചെ എണീച്ച അവ്ടെ കൊയ്ച അവിടെ വെക്കും ഈ നാല്മണിക്ക് ണീ കൊഴച്ചവ്‌ടെ വെച്ച്യ്ഞ്ഞ പിന്നെയ്നെ നോക്കണ്ട എന്റെ മക്കള് സ്കൂളിളെ ഭക്ഷണാല്ലക്കി കഴഞ്ഞി എൻ്റെ രാത്രിവരെയുള്ള ഏകദേശ ഉച്ചക്ക് ചോറും പിന്നെകറില്ലാംങ്ങ തെന്നെ രാത്രിവരെയുള്ള കറി അവ്‌ടാക്കിവെക്കും
ഉമ് ഉമ് ഉമ്
എന്തായാലും നമുക്കിന്നെ പ്രശ്നല്ല നമ്മുക്ക്ടങ്ങാറാവുന്നില്ലല്ലോ
അതെ അത് ശരിയാ പിന്നെ പിന്നെ എപ്പയ വര?
ഞാന് മൂന്നരയകുമ്പഴത്തേക്ക് കുട്ടിയള് സ്കൂൾ വിട്ട് വരും
ആഹ് അവിന്റെ ബ് വരൂല്ലേ
ആ സമയ ആവുമ്പഴത്തേക്ക് ഞാന് തിരിച്ച് വീട്ടിലെത്തും അതൊണ്ടന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എടങ്ങേറ് വ ആഹ് അത് ശരിയാണ് ആഹ് കുട്ടികളായാലും കുഴപ്പില്ല ഞാനാലും- വക്കില എല്ലാവരും കറക്റ്റ് ടൈമിന് വീട്ടിലെത്തും- ആഹ് മോള് പിന്നെ അഞ്ച മണിയ ആവും ആ അടുത്തന്നെയാ അടുത്തന്നെ ഉസ്കൂളിലേക്കും കൊടുക്കും ഇങ്ങനെ ഇതുപോലെ ആടന്നെല്ലാം പരിപാടി എല്ലാംണ്ടാവുമ്പോ- എന്റെ ഈ നാട് എ വെച്ച കഴിഞ്ഞാല് നല്ല സ്വാദിഷ്ട ഭക്ഷണം കഴിക്കാത്താ ഒരു നാടാ, ആഹ് എല്ലാം വലിയ വല്യ പൈസക്കാരായത്കൊണ്ട് ഇങ്ങനത്തെ ആഹ് ഇതൊന്നും അങ്ങനെ തിന്നിട്ട് വീട്ടീന്ന് തിന്നിട്ടുള്ള ഒരുത്തില്ല, പുറത്തു പോയി തിന്നിട്ടുള്ള ഇതല്ലാണ്ട് വീട്ടിൽന്ന് ഇങ്ങനെ ആക്കിയിട്ടുള്ള തിന്നലില്ല ഓണ്ട് എനക്ക് നല്ല സമാധാനാ, എന്നെ ഇടക്കിടക്ക് ആഹ് വാങ്ങും, ഓർഡർ എല്ലാം കീഴും, ഇങ്ങനെ ഒരോരുത്തർ വിളിക്കും നോമ്പിന് എല്ലാം വിളിക്കും. നോമ്പിന് വിളി ഇപ്പൾ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞായലും സൽക്കാരം വെക്കുമ്പോ വിളിക്കൂ അതുകൊണ്ടന്നെ ഞമക്ക് അങ്ങനെ പിടിച്ചന്ന് വന്നിട്ട്ങ്ങ് പോവാ
ഉം ഉം ഉം ഭർത്താവോ?
ഓര് പുറത്താ, ഇപ്പൊ നാലു മാസം നാട്ടിൽ ഉണ്ടായിന്നു. മിന്നാന്ന് പോയി, വെള്ളിയാഴ്ച പോയി
അത് ശരി-
ഉം
പിന്നെെന്താ?
വേറെന്തെ?
വേറെന്താ കുട്ടികളൊക്കെ ഉറങ്ങിയോന്നിട്ട്?
എല്ലാരോറങ്ങി എനക്ക് പിന്നെ ഉർക്കും വെരുന്നില്ല തണുപ്പൂ, ഒന്നും കെരിയ്ന്നില്ല, പിന്നെയാ ഉം ഞാനീച്ഛ് കൊറച് നേരോം കൂടി തുന്നി കുത്തിരിക്കാന്ന് കരുതീട്ടേ
ഉം
ന്നാ തുന്ന്ന്ന്?
ഏഹ്
ഉം പിൻ വേറെന്തെ
വേറെ